എന്താ സുഖാണ് ആഹ് ഇണ്ട്ണ്ട് എന്നിട്ട്അവിടെ ചെടി കുഴിച്ചിട്ണ് ആ നീച്ക്ക്ണു ചായ കുടിക്കാണേ ചെടിയൊക്കെ കുഴിച്ചിട്ണ സ്വഭാവംണ്ടോ അവിടെ
കുഴിച്ചിടും തെച്ചിയും മറ്റേ ചെമ്പരത്തിണ്ട് പിന്നെ കാശിത്തുമ്പ പല അയിറ്റം ഇണ്ട് തട്ട് ചെമ്പര ത്തി. പല ഐറ്റം എണ്ട് അയിന്റെ ഇടയിൽ കൂടി പൂളി കുഴിച്ചിട്ടക്കുണു
അത് ശെരി മുറ്റം തോനണ്ടോ
ആഹ് ഏകദേശംക്കെ ബേക്കിക്കും കൊറച്ചുണ്ട്
ആഹ
പിന്നെ ബേക്കിക്കാണ് എന്താണ് പടവലോ അങ്ങനത്തെയൊക്കെ കുഴിച്ചി ട്ട്ക്ക്ണതേ വെള്ളരി അങ്ങനത്തെ അതൊക്കെ പടർത്തി വിടുന്ന ടൈപ്പ് അല്ലേ അപ്പൊ അതങ്ങനെ ബേക്കി കുഴിച്ചിട്ട അത്‌ മുന്നിലായി കയിഞ്ഞാ ഒരു വൃത്തിഉണ്ടാവൂലല്ലോ മുന്നിലൊക്കെ ചെടികള് ഉം ഇങ്ങളതോ ഇങ്ങളത് അങ്ങന ഞങ്ങളത് വാർപ്പ് വീടാണ് ആഹ പിന്നെ ഇന്റെ ഭർത്താവിന് പച്ചപ്പൊക്കെ കാണണെ ഭയങ്കര ഇഷ്ടാണ് പിന്നെ മൂപ്പരും അങ്ങനെ ആഹ വളൊക്കെ കൊടുന്ന് തരും മറ്റേ ഈ ചാണകം അങ്ങൻത്തെക്കെ- കോഴിക്കാഷ്ടം അങ്ങനത്തെക്കെ അതുപിന്നെ അതുകൂടെ യിട്ട്കൊണ്ട് കൊടുത്താച്ചാ നല്ലവളം വരും - ക്ക
അപ്പ നമ്മക്കും ഉഷാറുണ്ടവും ഒലും പിന്നാലെ കൂടിയാലേ ഉം-
പിന്നെ കാണണൊക്കെ ഒരു പൊലിവാണ് ഈ രാവിലെ നീച്ചാൽ തന്നെ ഈ പൂക്കളൊക്കെ വിരിഞ്ഞു- തന്നെ നമുക്ക ആവിത്തെ ഒരു നല്ല പ്രഭാതല്ലേ
ഉം ഞാൻ ഇവിടെക്കെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ ഇണ്ടാവണ തൊടക്കണൊള്ളൂ-
ആഹ് അതിൻ്റെ എടിൽ എന്തേലുംന്ന്താവും കേടു വരും-
ആഹ അതാണ് ഞമ്മൾ ഉണ്ടാക്കും പ്പനേരെ നേരണ്ടാവണം എന്നാ പിന്നെ നമുക്ക് സമാധാനാ ക്കെഇണ്ടാക്കാനും ഒരു ഉം ആഹ് -
അപ്പ അതേമാതിരിവിടെ അയലോകത്ത് ഒരു പശു ഉണ്ടായിരുന്നു അവ വന്നിട്ട്ന്റെ മുരിങ്ങുമ്പോൊക്കെ തിന്നു പോയി- ഉം എന്താ ചെയ്യാ പശുവിനിപ്പറി യില്ലല്ലോ ഞമ്മള് കുഴിച്ചിട്ടുണ്ടാക്കിയാന്ന്-
അയിനെ തിന്നാൻ കിട്ടിയ കണ്ടാതാൻ തിന്നും-
ആഹ് അതന്നെ ഐറ്റക്ക ഇപ്പ തിന്നലല്ലോ ആവശ്യം-
ആയന്നേ-
ഉം നിങ്ങളെ കുട്ടികള എങ്ങനെ ബാഷീർ ദിന അ ബഷീർ ദിനത്തിന് ഫാൻസി ഡ്രസ്സിന് ഉണ്ടായിന്നോ-
ഏയ്-
ആഹ് അങ്ങനത്ത ഒന്നും കൂടുല അല്ലേ-
ഏയ് കലോത്സവത്തിന് എന്തേലും ഒപ്പനൊക്കൊ- ഇല്ല അങ്ങനത്തേനൊന്നും കൂടൂല-
ആഹ് ശരി- ഇവിടെ കുട്ടിനെക്കെ പങ്കെടുപ്പിച്ചിരുന്നു അവൾക്ക് സെ സെക്കൻഡ് കിട്ടി ന്നിട്ട് അന്ത് കടി മറ്റേ പുട്ടും കടലേകാണ്-
ആഹ് അങ്ങനെ-
അങ്ങനെ പോണു പിന്നെന്താ കുട്ടികളൊക്കെ കളിക്കാൻ പോയോ
ദാ ഇബ്ട ബ്ടക്കവരുവാ എളയച്ഛന്റെകുട്ടികളൊക്കെ ഇങ്ങ്ടാ വര്കാ-
ആഹ് ശരി-
ഉം ഇവിടെ കളിക്കണ്ട്-
ആഹ് ഇപ്പൊ ഇന്ന് സ്കൂളൊക്കെ ഒയിവാണ്ട് നേരെ കളിച്ച ചെയ്യാലോ അല്ലേ-
ആഹ് ഇനിയിപ്പോ നമ്മക്ക രണ്ടൂസം- കഴിഞ്ഞിട്ടണം-
ആഹ് - ഉംഅ ടീച്ചർമാർക്കെ സമിച്ചണംന്ന് പറ എപ്പ കുട്ടികള നോക്കണം- ഒരേ പ്രായക്കാരല്ലേ ചലപ്പോ നമ്മള് രണ്ട കുട്ടികള് നോക്കുമ്പോത്തന് ചട
ഉം അങ്ങനെ തന്നെ വീട്ടക്ക്പോവല് ല്ലേ -
വീട്ട്ക്ക് പോയിന്നേ മഴല്ല അങ്ങട്ട്-
ആഹ് മഴ കൊറവാണ് അല്ലാതെയൊന്നും ഇല്ല-
ആഹ് വീട്ടിൽ പോയിട്ട ഇപ്പോ ഒരു മാസം നിന്ന് വന്നു-
ആഹ് ആഹ് അത്രൊക്കെ നിക്കുവോ?
മ്ഹ് കൊറേ ആയിരുന്നു പോയിട്ടേ അപ്പൊ പിന്നെ നിന്ന് പോന്നു ഇനിയിപ്പോ-
സ്കൂൾ ചേർത്തിയാൽ പിന്നെ പോക്കൊന്നും നടക്ക്
ആഹ് അത് ശരിയാണ് തീരെ നിക്കാനും പറ്റൂല അപ്പ ഉമ്മ വിളിച്ചിട്ട് അങ്ങനെ പോയി- ഉം എന്താ ഉച്ചക്കൊക്ക് കൂട്ടാനൊക്കെ ആഹ് -
ഉച്ചക്കക്ക് ബീഫ് ഇങ്ങനെ പൊറത്ത് വെച്ചിട്ടുണ്ട് കുമ്പളങ്ങിണ്ട് എന്താ ഉണ്ടാക്കേണ്ടന്ന്ങ്ങിട്ട്- നേരെ-
ആഹ് ഉറച്ചിട്ടില്ലല്ലേ ആഹ അത് ശരിയാണ് ഭർത്താവിന് ഉമ്മി ഇപ്പിക്കെ ഉണ്ടോ
ആ ഇണ്ടേ ഓലൊക്കെ തറവാട്ടില്ല
ആഹ് ശെരിങ്ങ വേറെ നിക്കാ കാരല്ലേ
ഉം ഉം ഞങ്ങളിപ്പോ നാല് നാലു മാസമായി ചരി എഴ നാല്ക്ക ആ ബേട ഇന
ആഹ ഇപ്പത്തെ വീട് കാണാനൊക്കെ നല്ല ഭംഗിയല്ലേല്ലേ കിച്ചണോ? നല്ല സെറ്റപ്പിലൊക്കെണ്ട ഉംഭയങ്കര ഇഷ്ട ണങ്ങനട്ട് ഞങ്ങളത് വീടിപ്പൊ കൊഴക്ക ഉണ്ടാക്കിട്ട് അപ്പൊ ഞ പററി ഇച്ച്ങ്ങത്തെ അടുക്കളാവണം. ആഹച്ച അങ്ങനത്തെ അടുക്കളണെന്ന് എപ്പോഴും പറഞ്ഞാണ് ആ ഇണ്ടാക്കണംന്ന് അറിയുമ്പോ
അടുകളളപേൾച്ട
ഉം
നഞമ്മൾ ആകെഷോ റൂമ ഹാ ഒന്നും അല്ല നമ്മൾ നോക്ക നമ്മള് റൂമും ഹാളൊന്നുംല്ല നോ നമ്മള് നോക്ക അടുക്കളയാണ് ആഹ അടുക്കളയാണ് ഇനിക്കും ഞാനും പണിയെടുക്കുമ്പോ അധികം അടുക്കളക്കെ ശ്രദ്ധിച്ചീനു അവിടെ എന്താ ചെയ്യണ്ടണ്ട് എന്താ കാട്ടണ്ട് മ്ഹ് ഹ്
ആഹ് അവന്മ്മക്ക് പ്രത്യേക തരം ഐട്ടുണ്ടാവന്മ്മക്ക്. ആ റൂമ ഒക്കെ പിന്നീ നേരാ ഇതാക്കാ പക്ഷെ അതേമാരി ഇന്ന് അടുക്കള നമുക്ക് എങ്ങനത്തെ അടുപ്പാ പുകയില്ല അത് അടുപ്പാണോ ആലുവ
ആ് ആ ആലോ അടുപ്പ് പക്ഷെ ഞാനും അടുപ്പിലൊന്നും കത്തിക്കൂലട്ടോ വറക് കുറവാ
ആഹ അ ഗ്യാസല്ലെ
ഞാനും കുട്ടികളും മാത്രല്ലേള്ളൂ എനിക്ക് മൂന്ന് കുട്ടികളല്ലേ ഇനി കരണ്ടടുപ്പണ്ട് ഗ്യാസുണ്ട് അപ്പൊ ഉം അപ്പൊ വല്യോന എന്താ വല്യോന് ഇവിടല്ല ഓന് ഒന്ന് പെടിക്കാൻ കൊണ്ടാക്കിക്കാ അത് വേണം
അഹ് ശരി ആഹ് അത് അടുപ്പുണ്ടാക്കാ ഇരിക്കാൻ പോലല്ലോ വേറെ ആഹ്
പ്പ എന്തായാലും വേണ്ടേ ഉം
ആഹ്
മ്
പിന്നെന്താ
അപ്പം ഞാനധികം കരണ്ടഅടുപ്പ്മേ ഉണ്ടാക്ക
ആഹ് നിങ്ങള് പണ്ടത്തെ ചോക്ലേറ്റ് സിനിമയൊക്കെ കണ്ടിരുന്നില്ലേ സ്വപ്ന പൂട് അങ്ങനത്തൊക്കെ ഫിലിമ് അന്നൊക്കെ രസമായിരുന്നുല്ലേ ഇപ്പൊ നാ രസം കിട്ടണില്ല ഏത് സീൻമ കാര
ഇല്ല
ഉം അനല്ലൊരു ആന്നെ ഇപ്പത്തെ കുട്ടികൾക്ക് ഫുള്ള് ഫോണ്പത്തെ ഇരുന്ന് കളിച്ചലുള്ള അറിയ പണ്ടൊക്കെ നമ്മള എത്ര മണ്ണപ്പൊക്കെ ചുട്ട് കഴിച്ച് ക്ക്ണു പെരണ്ടാക്കി കൾച്ച ഹ് ഞൻ ഇടക്കൊക്കെ എന്താറിയോ കു പിന്നെ കണ്ണ്കെടേരയികാരെ ആഹ് ഞാൻ കൊടുക്കലില്ല ചോറും കഞ്ഞി തിന്നണേ കുട്ടിക്ക് അത് വേണം അതപ്പൊ പ്രശ്നം കുട്ടിക്ക് ആഹ്
മതി
ആഹ് അത് ഞാൻ മാറ്റ്ണൊക്കെ ഇണ്ട് കുട്ടിയൊക്കെ ഒന്ന് പനിച്ചെ പിന്നേം കുട്ടിയക്ക് വേണം ഫോണ്
ആഹ് പനിക്കുമ്പോ തിന്ന് ന്നൂല അപ്പൊ ഞമ്മക്ക് എടങ്ങാറായിട്ട് നമ്മള് ഫോൺ കൊടുക്കും അതന്നെ ഇണ്ടാവാ
അതന്നെ ആഹ് അല്ലെ പിന്നെ നമ്മള് ഇത് ഒട്ട് തിന്നോന്നൊക്കെ ഇട്ട് ടെൻഷനു ആയ്ക്കാരം
ഉം
പിന്നെ കുട്ടിയാണെങ്കിലോ തിന്നിട്ടില്ലെങ്കി അപ്പൊ തൂക്കം കൊറെയും ചെയ്യും അതെന്നെ ആഹ് പണ്ടത്തെ അയെന്നെപ്പോ പണ്ടത്തെ കാവത്തും പൂളൊക്കെ ചു കൂട്ടി തിന്നല് അല്ലെ ചക്കക്കൂട്ടാണ്ടെങ്കിൽ അത് പീങ്ങിട്ട് ഇപ്പൊ ഇപ്പളല്ലേ ഈ ബ്രോസ്റ്റും അൽഫാമൊക്കെ വന്ന് ആയെന്നെ ഇപ്പൊ പിന്നെ കുട്ട് കുട്ടിയേക്ക് അങ്ങനത്തെക്കെ ചിക്കന് ഈ നാപ്പസീയ ചിക്കനെ പുടിച്ച് വേവിച്ചിട്ട് ഓരോന്ന്ണ്ടാക്കാ ആഹ് ആഹ്
ൻക്ക് അൽഫാമ് വേണം മന്തി വേണം സ്കൂളിട്ട് വന്നാലേ ഇപ്പച്ചിക്ക് വിളിച്ചു പറയും
ആഹ് അതന്നെ കൊറേ ദിവസായിക്കണ്ല്ലോ തിന്നിട്ട് ച്ചത് അത് തിന്നണെന്ന് കുട്ടിയാളെന്നെ പറയും നമ്മള് പറഞ്ഞ് കൊടുക്കൊന്നും വേണ്ട് ആഹ്
ക്കും കൊറച്ചൂസം കിഴിഞ്ഞാ അതൊക്കെ തിന്നണട്ട് എന്റെ കാര്യം അങ്ങനെ ഉം
എപ്പളേലൊക്കെ പൊറത്ത് പോയിട്ടൊക്കെ തിന്നാലേ ആഹ് ഒരു രസാ ഫാമിലിയായിറ്റെല്ലം
പോയി തിന്നാ കൂട്ടത്തില് ഉം പിന്നെ ഇങ്ങള് സെയിൻ ലെബ് ബാൻ കഴിച്ചോ ആഹ് ഞങ്ങളിപ്പം മിഞ്ഞാന്നത് കഴിച്ചാ
റ്റെ കഴിച്ചിട്ടുള്ളൂ പല ഐറ്റം ഇണ്ടല്ലോ അയിന്റെ
പല ഐറ്റംണ്ട് ഞങ്ങള് ട്രിയോമെക്സ് ഇല്ലേ ആതാ കഴിച്ചെ അത് നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു ആഹ് പക്ഷെ അയിന് അയിൻ്റെ വെല കേട്ടാ നമ്മള് വാങ്ങോല്ല മുന്നൂറ്റി അയിമ്പത് ഉറുപ്യ ആയി അയിന് ആഹ് ഒക്കെ സ്റ്റാർട്ടിങ്ങെന്നെ മുന്നൂറിനാണ്
ക്കുൻ്റെയാ ചെയ്തത് ആഹ്
ആഹ് ആഹ് അയ് ശെരി ഞങ്ങളത് കയിക്കണന്ന് പറഞ്ഞിട്ടെ കുട്ട് കുട്ടികൾക്ക് എപ്പഴും പറയും അയിത്തെ ഓരോ ഇതിന് റേറ്റ് അയിന് ആഹ് അയില് പിസ്തേം അങ്ങനത്തൊക്കെ ഇടോണ്ടേ ആഹ് കുട്ടികൾക്ക് ഇതെന്താന്ന് അറിയായിട്ടേ ഇപ്പച്ചി ഇങ്ങള് ചോക്ലേറ്റ് കൊണ്ടുവരരുത് ഇങ്ങൾ അത് കൊണ്ട് ണ്ടന്നാ മതിന്ന് പറയും അപ്പൊ കുട്ട് വാപ്പാർക്കാണെങ്കി അത് പറയാൻ കൂടി വയിക്കൂല
പിന്നെന്താ
ചോദിച്ചു അപ്പൊ ആഹ് കുട്ടികളത് നേരെ പറഞ്ഞു കൊടുക്കും
അങ്ങനെ ഉം
വേറെന്തൊക്കെയാ വിശേ
പിന്നെ വേറെന്താ അങ്ങനെ പോണു എന്നിട്ട് ഉച്ചക്കുള്ള ക്കായോ?
ഉച്ചക്കുള്ളത് ഇണ്ടാക്കണുള്ളൂ ചോറുണ്ട് അടുപ്പത്ത് അങ്ങനെ അധികം ഇണ്ടാക്കണന്നില്ല ഇന്നിപ്പോ കുട്ടിയൊക്കെ ഇള്ള ദിവസല്ലേ ഇന്ന് കൊറെ സമയം എടുക്കു ആവും പണിയെളെന്നെ ഒന്നൊരുങ്ങാന് ഇവിടെ അടുത്തൊരു കൊളോണ്ടേ കുട്ടികളൊക്കെ അവിടക്ക് ഓടേം ചെയ്യും
അല്ല അപ്പൊ ഓൽക്ക് നീന്തക്കം അറിയില്ലല്ലോ
നീന്ത പഠിക്കണണ്ട് ഓലതാ ഇപ്പ പഠിച്ചേ അങ്ങനെ മ്മ് അല്ലാതെ ഒറ്റക്ക് ഒന്നും വിടൂല എതിലേം ആഹ് ഓര് വരും ട്ടെ പിന്നെ ഇങ്ങളതും ഭർത്താവ് ഉച്ചയ്ക്കൊക്കെവരൊ
ഇല്ല ഇന്ന് ലീവാണ് ഇന്ന് എന്തായാലും ഇണ്ടാവും ഇന്ന് മദർസ വിട്ടാലും വരും
വരുണ്ടാവുല്ലേ മ്മ്
മ്മ്
അങ്ങനെയാണ് ലെ
ഏഹ് മദ്രസെ പഠിപ്പിച്ചാണ് അപ്പൊ മദർസ വിട്ടാ വരുന്നെ
ആഹ് ഇങ്ങൾക്ക് ഏത് കളറാ ഇഷ്‌ടം
മ്മ് മ്മ് എനിക്ക് അങ്ങനെയൊന്നുല്ല എനിക്ക് റെഡ് നല്ല ഇഷ്ടാ
ആഹ് ശരി വേറെന്തൊക്കെയാ വിശേഷങ്ങള് ഇങ്ങള്
വേറെന്താ പിന്നെ ആഹ് ഇണ്ടയ് വല്ലാതെന്നുല്ല ഇന്ന് ചക്കണ്ട് മാങ്ങ അത്ര ഇല്ല
നല്ല ടേസ്റ്റ് ആണ് ചക്കപ്പൊരി ഇണ്ടാക്കി
ആഹ് ചക്ക വറുക്കയല്ലേ
ആഹ് ആഹ് അതെന്നെ ആഹ് അതന്നെ അതില് ൻ്റെലയും കൂടി ഇട്ടോക്കേണ്ടി എന്താ രസം
ആഹ്
ഇബട്ത്തെ കുട്വൾക്കെ അങ്ങനയിച്ച് ആഹ് ഈ നാല് മണിക്കൊക്കെ ആഹ് അങ്ങനെ കൊടുക്കും ഇവിടെ പ്രകൃതി ഇണ്ടാകണന്നെല്ലേ അതുണ്ടെയ് കുട്ടികൾക്ക് കെടും ല്ല
പിന്നെ അതേമാതിരി
നമ്മളിപ്പോ രാസ വളന്നിട്ടാണ്ടാക്കണന്ന് ആഹ് അത് ഇബടെ ഇണ്ടാക്കും ഇബടെ വീട്ടില് കൊറെ വാഴ കൃഷിയുണ്ടെ അപ്പം പിന്നെ അവിടുന്നള പ്പ കൊണ്ടരുംഅപ്പ പിന്നെ അങ്ങ
ആഹ്
അങ്ങനെ
ആഹ് അപ്പൊ പിന്നെ പറ്റും. ആഹ് ഇനിക്കും ഇഷ്ട ഞാന് ഞാന് പുറത്തെ ചിപ്സൊക്കെ ഇഷ്ടല്ല ഞാൻ ഉണ്ടാക്കണ ഞാൻ തിന്നും.
ആ അതന്നെ മ്മൾ ഇണ്ടാക്കണന്നെ എന്തോണ്ട് നല്ലത്. നമക്ക് വിശേഷച്ചിട്ട
ആഹ്
ന്നാലോ മറ്റേത് നമ്മളപ്പോ പൊറത്തുന്നു എന്തേലും ഫുഡ് വാങ്ങണെ തന്നെ അയിൽ അജിനാമോട്ടോ ഒക്കെ ഒര് ഈസല് ആയിരിക്കും നമക്ക്
പിന്നെന്താ?
ഞമ്മളിപ്പോ ഓലെ എന്തായാലും എന്താ? ആഹ് അതെന്നെ എന്തെണ്ണേലാ ഉണ്ടാക്കിക്കണ അറിയോ ഓലെ എന്തേലും ഒക്ക
ആഹ്
ഉം ഞമ്മളാകുമ്പോ പിന്നെ നമ്മളെ ശരീരത്തിക്കുള്ളതല്ലേ. അ പ്പൊ സൂക്ഷിച്ചും കണ്ടിട്ടും
ആഹ്
ഇക്ക അതാണ് മാറ്റം ഉം
എന്നിട്ട്?
പിന്നെ വേറെന്തൊക്കെയ ഇങ്ങട്ട് രാത്രി ചപ്പാത്തി ഉണ്ടാക്കോ?
ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കല്ണ്ട്.
ആഹ്.
ഇന്ന്പ്പോ ദോശയും ഇഡ്ലിയാണ് നാളെഞിപ്പോ. ചപ്പാത്തിണ്ടാക്കണംന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ. എന്തായാലും ഇല്ലല്ലോ അപ്പോ ടൈം ഉണ്ടാവുല്ലോ.